ഹലോആ കേക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് പറഞ്ഞോട
ആ ഞാന് മീൻകറി അടുപ്പ് ഞാന് ഇന്നൊരു വെറൈറ്റി ആയിട്ട് വെച്ചോക്കാട്ടെ വിചാച്ചിട്ട് അങ്ങനെയാ വച്ച്
ആഹ് ഹാ ഹാ ഹാ ഹാ എങ്ങനെ എങ്ങനെയാ വെച്ചത് ഉള്ളി ആഹ ആ ഹാ
ചെറിയൊരു സവാളയും എല്ലാം അരിഞ്ഞ് മൊത്തത്തിൽ അങ്ങോട്ട് അടുപ്പത്തി വെ അടുപ്പില് വെച്ചു
എണ് എണ്ണയിൽ വഴറ്റിട്ടാണോ
വയറ്റാണ്ട് മൊത്തത്തി അങ്ങോട്ട് വെച്ച്
ഓ മീനും എല്ലാം ഇട്ടോ ഇല്ല പുളി വൾ
വെള്ളത്തില് മഞ്ഞൾ പൊടിയും മൊളകുപൊടിയും മാത്രട്ടിട്ട് വെച്ചു പിന്നെ ഞാൻ വിചാരിച്ചത് മാ നന്നായിട്ട് വെന്ത് ഒടഞ്ഞ് വരുമ്പം
ആഹ്ഹാ
ഉള്ളിയിട്ട് ട്ട് അല്ല ഉം ഉം മീനിട്ട് വെക്ക മീനിടാന്ന് വിചാരിച്ചു അതെന്താന്നറിയില ഇവിടെ ഉമ്മ ഷെഫാണ്
എന്തോ
ഉമ്മ പണ്ടാരിയാണ് ഇവിടത്തുമ്മ ഹസ്ബൻഡിന്റെന്റുമ്മ അപ്പൊ ഉമ്മ എ പ്പോഴങ്ങനെ വെക്കു ഇപ്പം ഉം ഉമ്മ മീന് വേടിച്ചയിഞ്ഞാല് മീന് വേ ഏ അടുപ്പില് അല്ല ഈ ഉള്ളി മൊളകൊക്കെ അരിഞ്ഞട്പ്പത്ത് വെക്കും എന്നിട്ട് ഏ എന്നിട്ട് മീന് മുറിക്കാൻ പോവാ
എന്റെ എ് എന്റമ്മായിയമ്മ ഇങ്ങനെയാണ് ട്ടോ ചെയ്യുന്നെ പഷേ നല്ല ടേസ്റ്റ കെട്ടോ അത് ലാസ്റ്റല്ലേ കടുക് താളിച്ചിടുന്നത്
ആഹ്
ലാസ്റ്റ് ഉലുവയൊക്കെ താളിച്ചിടുന്നെ ലാസ്റ്റാണോ അങ്ങനെയാണോ ചെയ്യുന്നെ എ
ചിയ അതുകൊണ്ടാ
ആഹ് അത് അമ്മ അ അമ്മായമ്മങ്ങന മീൻ എന്നിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കുകയും ഈ മൊളക് വെള്ളത്തിനകത്തിട്ട് ഈ പുളി വെള്ളത്തിനകത്തൊക്കെയിട്ട് ഇല്ല വറ്റി ച്ചല്ല ഒരുമാതിരി ഒന്നു കുറുക്കിയെടുക്കും പക്ഷേ മല്ലിപ്പൊടിയിടത്തില്ലല്ലോ അല്ലേ
മല്ലിപ്പൊടി ഇടത്തില്ല ഷേ അത് നല്ല ടേസ്റ്റ്
അ നല്ല ടേസ്റ്റാ കറിവേപ്പിലയൊക്കെ ഏറെയിട്ട് ലാസ്റ്റ് ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെയിട്ട് ആഹ് മമ്മി മമ്മി അങ്ങനെയാ എന്റെ അഛച്ചന്റമ്മയങ്ങനെയ വെക്കുന്നെ പക്ഷെ നല്ല ടേസ്റ്റാ കെട്ടോ നന്നായി
ഓഹ് ഞാനങ്ങനെ വെച്ച് നോക്കാ വിചാരിച്ചു നോമ്പാണെ ഇവിടെ അപ്പൊ ഇന്ന് നോമ്പാണ് അപ്പൊ വൈകുന്നേര അപ്പൊ ഉമ്മന്നോട് പറഞ്ഞു ഉമ്മ ഇവിടെ ഉമ്മാന്റെ ഒരാങ്ങളെന്റെ ഹോട്ടൽലാ പോകുന്നേ അപ്പൊ ഉമ്മ പറഞ്ഞ് പിന്നെ ഞാന് എന്നാല് പൊറാട്ടോ വേടിച്ചിട്ട് വരാ ഇയ്യ് കറി വെച്ചോന്ന് പറഞ്ഞെന്നോട്
ആഹ് ഹ ഹ ആഹ്
അപ്പൊ ഞാൻ കറി വെക്കാ വൈന്നേരത്തേക്ക്
ഏഹ് പ പാചഒക്കെ പഠിച്ചു വരു രുന്നതേയുള്ളോ അതോ കല്യാണം കയിഞ്ഞാണോ പാചകൊക്കെ പഠിച്ചത്
ആഹ് കല്യാണം കഴിഞ്ഞാണെല്ലാം പഠിച്ചത് ചായ പോലും വെക്കാനറിയി ല്ലാര്ന്ന് ഞാനൊരു മോളെ ഇണ്ടായിരുന്നുള്ളൂ പഷേ ഉം പണികളൊക്കെ എടുക്കുവായിരുന്നു പഷേ അടുപ്പിലേക്ക് അങ്ങോട്ട് അടുപ്പ് ഭാഗത്തേക്കങ്ങോട്ട് വന്നിട്ടില്ലാര്ന്നു
ന്നേരതുകൊണ്ട് കല്ല്യാണം കയിഞ്ഞൊത്തിരി കഷ്ടപ്പെട്ടൂന്നേ കല്യാണം കയിഞ്ഞ് പെട്ടെന്നൊരു
ആഹ് എന്തെങ്കിലൊക്കൊന്നമ്മക്ക് വെക്കാനറിയില്ലെങ്കി അമ്മള് ബുദ്ധിമുട്ടാകും ബുദ്ധിമുട്ടൂലേര്ന്ന് പിടിച്ചു നിക്കാൻ പറ്റ്ന് പിടിച്ചു നിക്കാള്ളത് പോലും അറിയില്ലേര്ന്നു
അറിയില്ലായിരുന്നു എനിക്കും അതു തന്നെ ഞാനി പ്പോഴൊക്കെ ചായയിട്ടാലൊക്കെ ഒന്ന് ഒരു കുറച്ചൊക്കറി എന്തെയ്യ്ന്നെ
ഓഹ് ചായയിട്ടാല് എന്നെ നല്ല ചീ ത്തറിയു ചായയിട്ടാല് എന്നോട് പറയും നീ ചായയിടണ്ടാന്ന് പറയായ്ര്ന്നു ഇപ്പൊ എനിക്ക് ഇപ്പ തന്നെ ഒരു ഗ്ലാസ് ചായയൊന്നും വെക്കാനറിയില്ല കൊറെ ചായ വേണെങ്കി കാച്ചിക്കോളാ
ആഹ് എ ച ചായ ഒത്തിരി വെ വെക്കാനറിയുള്ളൂ അല്ലെ
ആഹ് ഒത്തിരി വെക്കുമ്പോ കൊഴപ്പില്ല അ ഒന്നോ രണ്ടോ ഗ്ലാസ് വെക്കുമ്പോ അതെന്തോ പോലെണ്ടാവും
ആഹ് എനിക്കിച്ചിരി വെക്കാനറിയത്തുള്ളെ എനിക്ക് നെറയെ വെച്ച് കയഞ്ഞാ എനിക്ക് മൊത്തോം പാലിപ്പോവും
ഏഹ്
എനിക്ക് കുറച്ച് എന്ത് ചെയ്യൻ പറ്റും കുറച്ച് ഭക്ഷണത്തിന്റെ കാര്യങ്ങൾ കുറച്ച് എന്തെങ്കിലും ഉണ്ടാക്കുകവാണെങ്കി ഓക്കെ ആയിരിക്കും പക്ഷെ നിറയ ഉണ്ടാക്കാൻ എനിക്ക് അറിയത്തില്ല പക്ഷെ എനിക്ക് ആഗ്രഹമാണ് അങ്ങനെ പോ ഒത്തിരി പേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ആഗ്രഹ പക്ഷെ വെച്ച് കഴിഞ്ഞാൽ കുളവായി പോവും.
ആഹ്
ആഹ് ഞാൻ അതുകൊണ്ട് എന്ത് ചിയേന്നേ ഒരുപാട് അങ്ങനെ വെച്ച് വെക്കതുല്ല എച്ചെ സെമാന്റെബ്ൾ തലയ്ക്ക് വട്ട് പിടിക്കുന്നെ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് വൈകുന്നേരം ഈ പാതി സമയം നമ്മൾ ഈ അടുക്കളക്കകത്ത് കിടക്കുന്ന പോലെ തന്നെ എന്ത് ചെയ്യും.
ആണോ അപ്പൊ നിങ്ങൾ എന്തൊക്കെയാ ഉണ്ടാക്കാ ഞാന് ആഹ് നിങ്ങൾ എന്തൊക്കെയാ ഉണ്ടാക്കാ ഞാൻ പറഞ്ഞു തരാം.
ഈ പിള്ളേർക്ക് ഞാൻ എന്ത് ചെയ്യും ഇവർക്ക് കൊടുത്തു വിടാൻ വേണ്ടി നമ്മുടെ ഈ ലെമൺ റൈസ് പോലെയും പിന്നെ എന്തേലും വെറൈറ്റി റൈസ് അങ്ങനെയൊക്കെ ഉണ്ടേലെ ഇവർ കഴിക്കുവുളെ അങ്ങനെ എന്തെങ്കലും ഇവർക്ക് സ്പെഷ്യല് കൊടുക്കും ഈ വെറൈറ്റി റൈസ് എന്റെ കെട്ടിയവൻ കഴിക്കില്ല അപ്പ പുള്ളിക്കാരന് വേണ്ടി വേറെ എന്തെങ്കിലും എന്ത്യ്യണം ഉണ്ടാക്കണം ആഹ് പിന്നെ ഇവിടുത്തെ അരിന്ന് പറഞ്ഞ് കഴിഞ്ഞാ ഞങ്ങളുടെ ഇവിടെ തമിഴ്നാട്ടിലെ അരിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെത്തെ അവിടുത്തെ അരി പോലെ അല്ലല്ലോ പെട്ടെന്ന് ഈ ച ആഹ് കുഞ് അതെ അതെ കുഞ്ഞരി ആയത് കൊണ്ടും പിന്നെ അത് പെട്ടെന്ന് വേവും ചോറ് അവന്റെ കാര്യത്തി ടെൻഷൻയില്ല പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് കുക്കറില് എന്ത് ചെയ്യും. ആഹ് ഇതായി കിട്ടും അപ്പൊ ഉച്ചക്കത്തേക്ക് എന്തിയെ രാവിലെ വെച്ചത് പിന്നെ ഉച്ചക്കത്തേക്ക് എന്ത് ചെയ്യും.
ഉം
പിന്നെ രാവിലെ വെച്ചതാ വൈകുന്നേരം ആവുമ്പോം ആ ഒരു ഉച്ചയക്കെ ആകുമ്പോഴത്തേക്ക് അഴുകാന്നെ ചോറ് അതുകൊണ്ട് - കുക്കറി വെക്കുന്നൊണ്ട് ഞാൻ എന്നാ ചെയ്യുവോന്നറിയാമോ ഞാനങ്ങ് അപ്പ അപ്പ അങ്ങ് വെക്കും. പിന്നെ വൈകുന്നേരം ഇവർക്ക് വരുമ്പം എന്തെങ്കിലും ഒണ്ടാകി വെക്കണം പിന്നെ രാത്രിത്തെക്ക് ഈ പറഞ്ഞ പോലെ- മാ മാവാട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്ത്ചെയ്യും
ആഹ്
അങ്ങനെ ഞാനിപ്പോ കൊറേ വീഡിയോസ് സെർച്ച് ചെയ്യുന്നുണ്ട് എങ്ങനെ നമ്മുടെ വീട്ടിലെ എത്രത്തോളം ഫ്രീ ആകാൻ പറ്റോ അത്രത്തോളം ഫ്രീ ആകാം എന്നുള്ള രീതില്
അതിന് നിങ്ങൾക്ക് ഇങ്ങനെ ആയതൊണ്ടാണ് ബുദ്ധിമുട്ട് രാവിലെ- രാവിലെ ഞാന് എന്താക്കുംന്നറിയോ രാവിലെ രാവിലെ അഞ്ച് മണിക്ക്. എഴുന്നേക്കും പിന്നെ നമ്മള് ഒരു അഞ്ച് മണിയാകുമ്പോ എഴുന്നേറ്റാലും പ്രാർത്ഥയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആറ് മണിയാകുമ്പോ- കിച്ചണിലോട്ട് വരും.
ഉം ഉം ഉം
ഞാൻ കിച്ചണിലോട്ട് എന്റെ ഒരു സിസ്റ്റം ആണ് പറയുന്നത് കേട്ടോ കിച്ചണിലോട്ട് വന്ന് കഴിഞ്ഞാല്- പിന്നെ രാവിലെ ഏഴ് മണിയാമ്പോത്തേനും മക്കൾക്ക് മദ്രസിൽ പോകണം ഉമ്മാക്ക് പോണം ഹസ്- ബെന്റിനും പോണം. പണിക്ക് ഹസ്ബന്റ് ഏഴ് മണിക്ക് പോവും മക്കള് രണ്ടാളും പോവും പിന്നെ ഉം ഉമ്മയും പോകും അപ്പൊ ഏഴ് മണിയ ആകുമ്പോത്തേനും ഞാൻ എന്താക്കും ഇഡലിയാണെങ്കിൽ വേഗം അടുപ്പ് കത്തിച്ച്. ആഹ് ഇഡ്ഡലിക്ക് കെട്ടില് വെള്ളം വെച്ചിട്ട്. പിന്നെ ഇടലി ചെമ്പില് പാർന്നിട്ട് ഇടലിയാക്കും - ചട്ണിയ്യാ ആണെങ്കിൽ ചട്ണി ഒണ്ടാക്കും വേഗം അതാവും അപ്പൊ ഏഴ ആവുമ്പെതിനും ഒരു ആറര ആവുമ്പത്തേനും അതൊക്കെയായി അവർക്കൊക്കെ കൊടുത്ത് അവര് ഏഴുമണിയ ആകുമ്പോത്തേ അവര് പോകും. പിന്നെ ഞാൻ അടിക്കലും തൊട യ്ക്കലും ആദ്യം പോയിട്ട് അലക്കും. ഉം അപ്പൊതിന് മോനേ ഉള്ളത് കൊണ്ട് എനി - നേരം വൈക്ണ് കേട്ടോ മോനില്ലാത്തത് ഒള്ളതാണ് ഞാൻ പറയണത്
ആഹ് ഓക്കെ
വേഗം പോയിട്ടു അലക്കല് കഴിഞ്ഞു അലക്കി കഴിഞ്ഞാല് മുറ്റം അടിച്ചു വാരിയിട്ട് അങ്ങോട്ട് അകതോട്ട് കെയറും മുറ്റ അടിച്ച് വാരി സിറ്റ് ഔട്ടും തൊടച്ചിട്ടിട്ട് അങ്ങോട്ട് അത്തേക്കെ കയറി വന്നാല്- പിന്നെ പാത്രം കഴുകലും അത് അടിച്ചു വാരലും തൊടയ്ക്കലും തീർക്കും.
പിന്നെ മോള് പറയും എനിക്ക് ഇഡ്ഡലി എന്നന്നെ മതിന്ന് പറയുകയാണെന്നുണ്ടെങ്കില് മോക്ക് ഇഡലി തന്നെ കൊടുത്തുള്ളൂ അല്ല അങ്ങനെ അങ്ങനെ ചെയ്യാം ആഹ് മക്കൾക്കായിട്ട് സ്പെഷ്യലായിട്ട് ഒന്നും ഉണ്ടാക്കൂല അഥവാ ഒന്നും ഇല്ലെങ്കിൽ മുട്ടച്ചോറോ അങ്ങനെ രാ- രാത്രി വെച്ച ചോറുണ്ടാവുല്ലേ അത് അങ്ങട് തെളപ്പിച്ചു ഊറ്റും എന്നിട്ട്- മുട്ട ചോറോ അ തക്കാളി ചോറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇണ്ടാക്കി കൊടുക്കും പിന്നെ വൈകുന്നേരാണ് ഞാൻ ഫുഡ് ഉണ്ടാക്കുക അപ്പൊ ഞാന് എനിക്ക് ഉച്ചകത്തെ- ഉള്ളത് അങ്ങോട്ട് കൂട്ടി ഉണ്ടാക്കും കൊറച്ച് തോനെയിടും കറിയൊക്കെ ആണെങ്കിലും ഒക്കെ കൊറച്ച് തോനെ ഉണ്ടാക്കും
ഓക്കേ ഓക്കേ എനിക്ക് അത് അത് നല്ല കാര്യം കേട്ടോ കാരണം ഞാനിപ്പോൾ കൊറേ വീഡിയോസ് ഇങ്ങനെ നോക്ക- നക്കാ തുടങ്ങി മീൽസ് പ്ലാനൊക്കെ അവര് നേരത്തെ- ചെയ്ത് വെക്കുന്നതും ഇപ്പൊ യിപ്പൊ എന്ത് ചെയ്യ എനിക്കിപ്പോ അവളെ വി- തട്ട് കഴിഞ്ഞപ്പൊത്തോട്ട് ഞാനപ്പോ ഇച്ചിരി ഫ്രീയയെ ഇന്ന് ഞാൻ എന്ത് ചെയ്തെന്ന്റിയവോ - ഞാൻ മാവ് ഏറെ അരച്ച് വെച്ചു രാവിലെ തന്നെ ഇവര് ഇവരെ വിടുന്ന ആ സമയ- അതുകൊണ്ട് തന്നെ ഞാന് വെള്ളത്തിലിട്ടു അരിയും- പിന്നെ ഉഴുന്നും കൂടെ വെള്ളത്തിലിട്ടു അന്നേരം ഏറെ ഇട്ടു അന്നിട്ട് ഒരു ഉ- ച്യോയൊക്കായപ്പത്തേക്കും ഒരു ഒരു മണിയൊക്കെക്കായപ്പത്തേക്കും അത് എന്തെയ്ത് അരച്ച് വെച്ചു എനിയിപ്പം ഒന്ന് രണ്ട് ദിവസത്തേക്ക് അതിലങ്ങനെ എന്തെയ്യും ഇനി വൈകിട്ടത്തേക്ക് വേണം ഇവർ അത് ഇഷ്ടാ അത് കൊണ്ടൊരു ആ ചെല സമയത്ത് മാത്രം ഈ അരക്കാതെ ഈ ഒരു ഒരാഴ്ച രണ്ടൂന്നൂസായിട്ട് എനിക്ക് പ തായി പോയി ശരീരത്തിനൊക്കൊര് അസ്വസ്ഥതൊക്കായോണ്ട് ഒരു വഴായ്കയൊക്കായോണ്ട് അരയ്ക്കാൻ പറ്റ് റ്റീല ന്നാ പിന്നെ എന്തെയ്യ്ന്നെ മാവരച്ച് വെച്ച കയ്ഞ്ഞാ കൊർച്ച് ഈസിയാണെ കാരണം ന്തേലും സാമ്പാറോ ഈ പർഞ്ഞോലെ ചട് ട്നിയൊക്കെ എന്തേലും വെച്ച് വെക്ക്വണെങ്കി നമുക്ക് കൊർച്ച് ഈസിയാ
സാമ്പാർ നിങ്ങളെങ്ങനെയാ ചെയ്യ ആ സാമ്പാർ ഞാൻ നിങ്ങക്ക് നല്ലോം തോനെണ്ടാക്കാന് ടിപ്പ് പറയണോ
ആഹ പറഞ്താ പറഞ്താ
ആ എങ്ങനെ സാമ്പാറ് നിങ്ങള് വെക്കുമ്പെങ്ങനെയാ കൊറേ ദിവസത്തിന് അല്ല രണ്ട് ദിവസത്തിന് ണ്ടാവോ അല്ല
ഞാനാ ഒന്ന് രണ്ട് ദ് ഒന്നര ദിവസത്തേക്ക് ഇന്ന് വൈകിട്ടത്തേക്ക് ഒണ്ടാക്കി വെച്ച് കഴ്ഞ്ഞാ ഇന്ന് വൈകിട്ട് കൊർച്ചെട്ക്കും പിന്നെ നാളെ രാവിലത്തേക്കൂടെ കാണൊള്ളു
ആണോ അത് തോനാവണംന്ന്ണ്ടെങ്കിലില്ലേ ഞാൻ വെക്കുന്ന രീതി എങ്ങനറിയോ നിങ്ങൾ ഗ്യാസിൽ തന്നല്ലേ വെക്ക ആ അപ്പൊ ഈ കഷ്ണങ്ങളും പരിപ്പും കൂടെ ഒരുമിച്ചല്ലേ ഇട
ഞാൻ പരിപ്പ് വേവിച്ചിട്ട് കഷ്ണങ്ങൾ വഴട്ടാ ചെയ്യുന്നത്
ആണോ എന്നാ ഞാനൊരു ടിപ്പ് പറഞ്ഞെരാ പരിപ്പ് നല്ല വേവ്ള്ള പരിപ് പണി ആദ്യോരു വിസിലടിപ്പിക്ക
ആ ആ
എന്നിട്ട് പിന്നെ ആദ്യൊരു വിസിലട്പ്പിച്ചേനേഷം അത്ണ്ട് എറക്കി വെച്ച്ട്ട് ഈ പരിപ്പിലേക്കെന്നെ കഷ്ണങ്ങളും മുറിച്ച്ട ഏ എന്ന്ട്ട് ഉപ്പും മഞ്ഞൾ പൊടിയും ഇട്ട്ട്ട് ഒരു വിസിലടിപ്പിക്ക അപ്പത്തേന് വടെ പുളി പുളിവള്ളം പുളിണ്ടാക്കി വെച്ചിരിക്കണം പുളി വെള്ളത്തില്ട്ട്വെച്ചിരിക്കണം എന്ന്ട്ട് ഇതിനെ വെന്ത് വെരുമ്പോ ഒരു വിസിലോണ്ടെന്നെ വേവല്ലോ പച്ചക്കറിയല്ലേ എന്നിട്ട് ഈ പുളിവെള്ളം ഒഴിച്ച്ട്ട് ഇതിനെ തെളപ്പിക്കാൻ വെക്ക അത് വേകുമ്പത്തേനും അത് തെളയ്ക്കുമ്പത്തേന് നമ്മക്ക് എന്താക്കണം ചെറിയ ഉള്ളില്ലേ കുഞ്ഞുള്ളി അതിനെ നന്നായിട്ട് തൊലിച്ചു വെക്ക ഒരു ഒരു പത്തുള്ളിയെങ്ങാനും തൊലിച്ച് വെക്ക
ആ ഹാ ഹാ ഹാ
ഒരു പത്തുള്ളി എങ്ങാനും തൊലിച്ച് വെച്ചിട്ട് ആ അതിനെ തൊലിക്കുമ്പത്തേനും പിന്നെ നമ്മള് തൊലിച്ചത് കൊർച്ച് ഒരു പിടി അരി ഒരു പിടി അരി എട്ക്കാ എന്നിട്ട് ചട്ടി ചൂടാക്കി ആ ഒരു പിടി അരിനെ വർക്ക നന്നായിട്ട് വർത്ത്ട്ട് അതിലേക്ക് ചെറിയ ജീരകവും ഉലുവയു ല്ലേ
ഓക്കെ ഓക്കെ
ചെറിയ ജീരകവും ഉലുവേ അയ്ലേക്ക്ട്ട് കൊട്ക്ക എന്നിട്ട് അതിനെ നന്നായിട്ട് വർക്ക വർത്ത്ട്ട് പിന്നെ കൊർച്ച് തോനെണ്ടാക്കി വെക്കാണെങ്കി ങ്ങക്കെന്താക്കാ എന്നും സാമ്പാർണ്ടാക്കുമ്പോ അതിലേക്ക് ഇട എന്നിട്ട് മിക്സില് നന്നായിട്ട് പൊടിച്ചെട്ക്ക ഇതിനെ പൊട്ച്ച്ട്ട് ഈ ഈ ചെറിയുള്ളി നമ്മള് തൊലിച്ച് വെച്ച്ട്ട്ണ്ടല്ലോ ഈ ചെറിയുളളീനെ ഏ വെളിച്ചെണ്ണ ഒഴിച്ച് ട്ട് ചെറിയുള്ളീനെ നന്നായിട്ട് വഴറ്റ
ഓക്കെടാ ഓക്കെടാ
ചെണ്ൽ നന്നായിട്ട് അരിയ ഒന്നും വേണ്ടട്ടോ ഒന്ന് നടുകെ ഒന്ന് കീറി കൊടുത്താൽ മതി വേണം എന്നുണ്ടെങ്കില് അല്ലെങ്കി അങ്ങനെ തന്നെ അങ്ങട്ട് ഇട്ക ഞാനൊക്കെ
ആണ് ണ്
നന്നായിട്ട് ഇതിനെ ഏഹ് വെളിച്ചെണ്ണൽ നന്നായിട്ട് വഴറ്റ വറ്റ് വഴറ്റിട്ട് പിന്നെ ഈ ഇതില്ലേ നമ്മള് പൊടിച്ച വെച്ച പൊടി
ഉം ഉം
ഈ പൊടിയും പിന്നെ ഞാൻ വിളിക്കാട്ടോ വിളിക്കാം
ആഹ് ശ് ഒക്കെ